ഹലോ
എന്ത് ചെയ്യുന്നെ ഹലോ കേൾക്കുന്നില്ലേ
ഹലോ കേക്കണ്ണില്ലാലോ ഹലോ
ഇത്രയ്ക്കു ഇത് ഇല്ലാ ഹലോ
ഹലോ കേക്കാണില്ല ഇച്ചിരുടെ സൗണ്ടി പറ
കേൾക്കുന്നുണ്ട്
ആഹ് പറഞ്ഞോ എന്താണ് വിശേഷം
സുഖായിട്ടിരിക്കുന്നു നിങ്ങളെന്ത് ചെയ്യുന്നു
ഞാ ഫുഡ് കഴിച്ചിട്ടില്ല കൊറച്ച് കയ്യണ്ടേ സമയം ആവ്ണല്ലേള്ളൂ ഒൻപത് മണി ഏ കെടക്കന്നെ രണ്ട മണിക്കാ
രാത്രിയോ
ആഹ്
അന്താ
അത് മോൻ വരുമ്പോ രണ്ട് മണിയാവും മോൻ ഫുഡ്‌ ഡെലിവറി ജോലി പോണതാ
ആ ആ
മോൻ വരുമ്പോ രണ്ട് മണിയാവും ആയിന്ന ഇപ്പൊ നാലരക്കാണ് പോയേക്കണെ അപ്പൊ ഇന്ന് പ്പ ആ ചെലപ്പൊ നേരം വെളുക്കുമ്പ വരു
ഓ അപ്പൊങ്ങള് ഓൻ വരുന്നവരെ വെറ്റ് ചെയ്യാ ചെയ്യ
ഞ്ഞി പോയാ പിന്നെ ഇൻക്ക് എണിക്കാൻ വരെ മടിയാ
ആഹ് ങ്ങനെ
ഇന്ന് ഇവിട മോട്ടർ ഏ
ഒറ്റക്കാണോ വീട്ടി
ഞാനും മോള് പ്ലസ്ടു മോളും ഇരുപത്തെട്ട് ദിവസത്തിയ കൊച്ചുണ്ട്
ഓഹ്
ആഹ് പിന്നെ മോനുംണ്ട് മോൻ ഓനാണിപ്പോ ജോലിക്ക് പോയേക്ക്ണേ പിന്നെ പൊടികുഞ്ഞും ആളില്ല
ആഹ് ആഹ്
ഞാനും മോളും മോനും മാത്രം ഉണ്ടായോള്ളു ഇപ്പൊ കല്യാണം കഴിഞ്ഞു മോളുടെ കല്യാണം കഴിഞ്ഞ് പ്പൊരു കൊല്ലായി പൊടിക്കുഞ്ഞു ആരുന്നുണ്ട്
അപ്പൊ മോനെ വെയിറ്റ് ചെയ്തിക്കണെന്നു
മോന് ഇന്ന് ഇപ്പോ രാവിലെ ഇന്നലെ രാത്രി മോട്ടർ കംപ്ലൈന്റ് ആയ കെണറ്റിലെ ഇന്ന് ഇപ്പോ വെള്ളോന്നും ഇണ്ടായില്ല അപ്പൊ കുറെേ നേരോക്കെ പണിക്കാരെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പൊ പണിക്കാരന് പനിയാണ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു പിന്നെ അയാള് നോക്കട്ടെ ഹോസ് വിടുന്ന ഇറങ്ങിട്ട് വരാമന്ന് പറഞ്ഞ് ഡോക്റെ കണ്ടിട്ട് ഡോക്ടറെ കണ്ടഞ്ഞപ്പോ അയാൾ പറഞ്ഞ അയാൾ വരാൻ പറ്റില്ല കൈ കാലൊക്കെ വേറക്കണ് നിക്കാൻ പറ്റാനിള്ള പറഞ്ഞ വരില്ല അങ്ങനെ വേറെ ആളെ വിളിച്ച് വിളിച്ച് വെ വേറെ ആളെ വിളിച്ചപ്പോ അയാൾ പറഞ്ഞ വരാന്ന് പറഞ്ഞ പക്ഷെ അയാൾ വേറൊരു സ്ഥലത്ത് ജോലി ലാണ് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ പുള്ളി കൊറച്ച് നേരൊക്കെ ക്കാ ഇപ്പ ആറു മണി കഴിഞ്ഞ പിന്നെപ്പിത്തിരിനേരായിട്ട ശെരിയാക്കിട്ടുള്ളു അപ്പ മൂവൻ ജോലിക്ക് പോവാ വൈകി
ആഹ് ആഹ് അത് ശരിയാക്കിയതിന ശേഷേ
ഇല്ല മൂൻ പോയി നാലരയപ്പാണ് പോയതാപ്പ ഇന്ന് വരാനും വൈകും
ആഹ്
നേരത്തെ പോയാല നേരത്തെ വരുള്ളു നേരം വൈകി പോയാൽ നേരം വൈകി വരുള്ളു
ആഹ് ആഹ് അത് ഓരോ സ്‌ സ്ഥലങ്ങളിൽ എ കേരള ഫുഡ്
ഫുഡ് ഒരു ഷോപ്പിലാണ് അതിന്റെത് ലുലുലെ ഷോപ്പിൽ അതിന്ന് ആ ഒരു ഹോ അതനുസരിച്ച് അവര് വിളിക്കും ഏഹ് ഫുഡിന്റെ കൊടുക്കണ ആൾക്കാര് അത് കൊടുത്ത് കഴിയുമ്പോ അവര് അതിന്റെ ഇതിട്ട് കൊടുക്കും പിന്നെ സ്ഥലത്ത് കൊണ്ടു കൊടുക്ക അങ്ങനെ കൊടുക്കും കൊണ്ടോയി
അല്ല ഓല്ക്ക് എത്ര ഒരു ദിവസം ഇത്ര കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടോ
സമയം ഉണ്ടന്നാണ് ഒമ്പത് മണി തൊട്ട് ഒമ്പത് മണി വരെ എങ്ങാണ്ട് ഉണ്ട് പത്ത മണി തൊട്ട് പത്തുമണി വരെ പതി പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് മണി വരെ പിന്നെ അതിന്റിടെ നമക്ക് ഇങ്ങനെ ഫോണിൽ ചാർജില്ല അങ്ങനത്തെ വിഷയൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി പോരാ ഫോണ് വർക്ക് ചെയ്ത മാത്രവല്ലെ ഇത് നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളു ഫോണിലാണല്ല ഇവര് പോണ ഇതൊക്കെ ഇട്ട് കൊടുക്കണത് വീടിന്റെ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കണത്
അങ്ങനെ ഒരു കെട്ടി പെടാനല്ലേ
ആഹ് ഫ്ളാറ്റിലായാലും എന്തിലായാലും ലൊക്കേഷൻ ഇട്ട് കൊടുത്തലല്ലെ എത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് അവർക്കറിയില്ലല്ലോ എവിടന്നാണ് ഫുഡിന്റെ ഇത് വന്നേക്കണേന്ന് ഇല്ലല്ല ഇവിടെല്ല വർക്ക് ചെയ്യണത് വേറെ സ്ഥലത്താ ഇവിടെന്നല്ല ആഹ് ഇവിടെന്ന് കൊറെേ ദൂരംുണ്ട് നിങ്ങള് നാട്ടില് കൃഷിയൊക്കെ ഇണ്ടാ
നാട്ടില്
ഹലോ
ആഹ് ഹലോ കേക്കുന്നില്ലാ
ആഹ ഇപ്പൊ പറഞ്ഞോ കൃഷിയൊക്കെ ഇണ്ടോ
ആ കൃഷി ചെറുതായിട്ടൊക്കെ ഇപ്പാരും കൃഷിയിലല്ലോ പല ജോലികളിലും ആയിട്ട് തിരിഞ്ഞയല്ലേ
തരക്കുണ്ട്
ആ ഇവിടെ പാടത്തുണ്ട് ചെറുതായി ട്ട്ത്തിരി വാഴ പുഴ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്
പൂളാന്ന് പറഞ്ഞാ കൊല്ലിയ
കപ്പ
ആഹാ ആ കൊള്ളി ആഹാ മരച്ചീനി ആ ആ പിന്നെ വ അത് പാടത്താണ് കൃഷി ചെയ്യണത് അത് പാടത്താണ് വാഴയൊക്കെ പാടത്താ കൃഷി ചെയ്യണത്
ആഹ് പാട ആഹ് അങ്ങനെ വെള്ളം കേറുന്ന ഇത്ണ്ടാവും ചെല ടൈമിൽണ്ടാവില്ലേ ചേല ടൈം ഇവിടെയൊക്കെ നശിച്ചെന്ന് തോന്നുന്നു-
അല്ലകരഭൂമി- ഇതാവുമ്പം വെള്ളം കേറൂലല്ലോ പാടം- ഇതാവുമ്പോ വെള്ളം കേറൂലേ?
ആഹ് - അതങ്ങനല്ല പ്രളയം അങ്ങനത്തെ ടൈംമൊക്കെ അവളെ- കേറുള്ളൂ- നല്ല മയയൊക്കെ പെയ്യുന്ന ടൈമിലൊക്കെ- ആ ടൈമിൽ ഇവിടെക്കെ ആകെ ഇതായിരുന്നു - രണ്ടായിരത്തി ഇരുപതിലാ അതില് ആഹ്-
ആഹ് ഞങ്ങളാ ഞങ്ങക്ക് അങ്ങനത്തെ വിഷയൊന്നുമില്ലാട്ടോ താമസിക്കുന്ന അവിടത്തെ
ഞങ്ങള് നല്ല മലരു മുകളിലല്ലേ താഴെല്ലല്ലോ ഞങ്ങള് പോയന്റെ ഒക്കെ അടുത്തായിട്ടായിരുന്നേ അപ്പൊ വേഗം വെള്ളം കയറാനൊക്കെ ചാൻസ് കൂടുതലാണ്
ആഹ് ആ് കടവാരത്താടെ താമസിക്കണ അല്ലേ ആ ഞങ്ങൾക്ക് എന്റെ സ്വന്തം സ്വന്തം സ്ഥലം അങ്ങനെ അങ്ങനെള്ളതാ പുഴേയും കടലൊക്കെ ഉള്ളോട്ത്ത കട കടലുണ്ടാ
ദൂരണ്ട്
അതല്ല ഞ ആഹ ഞങ്ങൾക്ക് പുഴയുണ്ട് കടലും ഉണ്ട് രണ്ടുണ്ട് എന്റെ നാട്ടില് താമസിക്കണ നാട്ടില് ഇതൊന്നുല്ല താമസിക്കണ നാട്ടില് പാടം പിന്നെ മീന്റെ കെട്ടില്ലേ
തോട് അങ്ങനെ
തോടല്ല മീ മീൻ മീന്റെ കെട്ട്ണ്ടല്ലേ കെട്ടില് മീൻ വളർത്തണം കേട്ടിട്ടില്ലേ
ആഹ ആഹ് ആഹ് ആഹ്
ആ അങ്ങനത്തെ സ്ഥലമാണ് ഞങ്ങ താമസിക്ക അവിടെ ഇവിടെ പാടുണ്ട് നെൽകൃഷിയുണ്ട് പിന്നെള്ളത് ജാതി കുരുമുളക് വാഴ ഏഹ എന്നിട്ടുണ്ട് നിങ്ങള പൂളെ കപ്പ കപ്പ ചേന ചേമ്പ് പിന്നെ ചക്ക മാങ്ങ ങ്ങ അങ്ങനത്തെയൊക്കെ കൃഷിയുള്ള ആ അങ്ങനത്തെയൊക്കെള്ള സ്ഥലണ് ഇവിട പിന്ന ഇങ്ങനെ കെട്ടുകള്
ല്ലേ അവടെ
അത്യാവശ്യം തണുപ്പള്ളൂ ഓവറയിട്ടില്ല
ആ മഴയൊക്കെ ഇണ്ടോ അവിടത്തെ
മഴ ഇപ്പൊ മൂന്നാല് ദിവസായിട്ട് മഴ ഒന്നുമല്ല അന്തരീക്ഷം ചൂടിലാണ് ചൂടാണെന്ന് വെച്ചാ ചൂട്ന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് മഴ ഇത്രയും മഴ പെയ്തിട്ടും ഒരു വെയില് വീണപ്പോഴതിനും ഭയങ്കര ചൂടായി അന്തരീക്ഷം
ഞങ്ങളതേ അവസ്ഥ തന്ന
തന്നെയണാ ഏ
ഇല്ല
അതേല്ലേ
ഉ
മഴ പെയ്യണില്ലേ ഇപ്പ അത മഴ വരും രണ്ടു ദിവസം കൂടെ കഴിയുമ്പോക്കെ മഴ വരും
ആ മഴ പെയ്യാ മതി
മഴ മഴ പെയ്യണം അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവൂ ലല്ലോ മഴയല്ല പ്രശ്നം ഇടിവെട്ട് ഇവള അങ്ങനത്തെയൊക്കെയാണ് പ്രശ്നം കാറ്റ്
നിങ്ങള് അവിടെ ഇങ്ങനെ എന്തെലുലൊക്കെ ഉണ്ടാവേണ്ടോ അപകടങ്ങൾ ഉണ്ടാവേണ്ടോ
ഞങ്ങളെ അവിടെ ഈ ഇപ്പ ഈ അടുത്ത് അടുപ്പിച്ച് മഴ പെയ്തപ്പ മരം വീണ് ഒരാൾ മരിച്ച് റോട്ടില്
പിന്നെ വീട് തകർന്ന് വീണ് ഒരാള് മരിച്ചു
ഓ
അങ്ങനൊക്കാ ഉള്ള പ്രശ്നങ്ങളുണ്ട് തെങ്ങ് പിന്നെ വീടിന്റെ മുകളിലക്ക് വീണ് അങ്ങനത്തെക്കെ പ്രശ്നങ്ങൾ ചെറുതായിട്ടൊക്കെയുണ്ട് വല്യ ഓവറായിട്ടില്ല എന്നാലും മരങ്ങളൊക്കെ ഈ സമയത്തൊക്കെ വെട്ടണോല്ല സൈഡിലൊക്കെ റോഡ് സൈഡിൽ ഒക്കെ നിക്കണ ശെരിക്ക് ആ അത് തന്നെ ഈ കാറ്റും ഇടിവെട്ടും ഇടിമിന്നലൊ യാണ് പ്രശ്നം
ആ അതെ അതെ
അതല്ല സാധാ ലെവലിൽ അങ്ങനെ മഴ പെയ്ത് പോവാണ് വിഷയയില്ല ഇപ്പൊ മലവെള്ളം ആ മലവെള്ളം വരണതും കാറ്റ് അധികമാകുമ്പോളാ
ആ അതെ
കാറ്റ് നല്ലോണ്ണം പിടിക്കുമ്പോഴാണ് ആ കാറ്റ് നല്ലവോണം പിടിക്കുമ്പോഴാണ് മലവെള്ളം കേറുന്നത് കാറ്റൊന്നുമി എ ഇതില്ലെങ്കിൽ വലൃ വിഷയമില്ല
ആ അതെ അതെ നിങ്ങെളെന്താ എന്താ പണിയുണ്ടോ ജോലി ചെയ്യണ്ടോ
ജോലിയൊന്നും ചെയ്യണില്ല ജോലിയൊക്കെ ചെയ്തിരുന്ന് ഇപ്പോള് ജോലിയൊന്നും ചെയ്യണൊന്നുമില്ല തുണിക്കടയിലൊക്കെ നിന്നിരുന്നതാ മുമ്പ് ഇപ്പം ഒന്നുമില്ല ഇപ്പം ആക്സിഡന്റ് ആയിട്ടിരിക്കയാണ് വണ്ടി ഇടിച്ചതാണ് വണ്ടി സ്കൂട്ടി ആയിട്ട് കാലൊടിഞ്ഞിരിക്കാ നാല് സ്ഥലത്ത് ഒടിഞ്ഞ്
അപ്പം മോളെ ആരാ നോക്കുക
മോളെ ഞാൻ തന്നെ നോക്കണൊല്ലാ ആര് നോക്കാഞ് നോക്കാനില്ലാന്ന് വെച്ചാ ആളെ നിർ ത്തി നോക്കാം പക്ഷേ സാമ്പത്തികമായിട്ട് ഇത്തിരി പ്രശ്നത്തിലാ വേറെ ഒന്നുല്ല മോള കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോണ് വണ്ടി ഇടിച്ചത് വണ്ടിടി അങ്ങനെ മൂന്നാലഞ്ച ലക്ഷം രൂപയായി പിന്നെ മോന്റെ കൈ ഒടുഞ്ഞ് മോന് ഒരു ലക്ഷം രൂപായി കാശൊക്കെ കൊറെ അങ്ങനെ മാറിയ പ്പൊ സാമ്പത്തികമായിട്ട് ഇത്തിരി പ്രശ്നത്തിലാ പാളം നിർത്തി നോക്കാനുള്ള ഓ
അടുത്ത കുടുംബക്കാരൊന്നുംല്ലേ
പോവാ കുടുംബക്കാരൊക്കണ്ട് ഇണ്ട് ഇണ്ട് ഇണ്ട് ഇണ്ട് എല്ലാവാരും ഉണ്ട് വണ്ടിടിച്ചോടെ എല്ലാരും ഓടിപ്പോയി ആക ഏ ആരും വരൂല എല്ലാരും ഉണ്ടാർ ന്ന് വണ്ടി ഇടിച്ചപ്പ ആരുല്ലാണ്ടായി വണ്ടിടിച്ചോടൂടി എല്ലാ സ്വന്തക്കാരും അകന്നു പോയി
ആ ആ
യിപ്പൊ ഇപ്പൊ മോള് പ്രസവിച്ചു ഓ
നി നമ്മക്ക് കൊർച്ച് കയ്യി ക്യാഷൊക്കെ ഉണ്ടാവ്മ്പോ വീണ്ടും തിരിച്ച് വരായിരി
അതന്നാ ഇനി നമ്മക്ക് അങ്ങനത്തെ ആൾ കരയേ വേണ്ട എത്ര ഏഴു മാസ പ്പ ഞാൻ അമ്പകടപ്പായി പോയതാ ഏഴു മാസം കടന്നോയി ഒന്നോ രണ്ടൊസം ഒന്നൊല്ല അത് കഴിഞ്ഞ് പിന്നെ വാക്കറിൽ നടന്ന് നടന്ന് ഇപ്പൊത്തിരി സെറ്റായി വര്നുള്ളൂ
ആ അപ്പന്ന് മോളായിരുന്നോ നോക്കിയിരുന്നേ
മോള് മോളൊരു രണ്ടു മാസംക്കെ നോക്കി പിന്നെ മോനാണ് നോക്കിയത് അഞ്ചു മാസം
മോ മോ ളി
ന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാട്ടാ
ആ
ഹലോ ശരിയെന്നാ
ആ ശരി ശരി